ഹലോ ഹലോ
ഹലോ കേക്കാവോ?
ആ കേക്കാം കേക്കാം. ഹലോ
ആ പറഞ്ഞോ കേ ഹലോ
ആഹ് കേക്കാം കേക്കാം
എക്സാം ഒക്കെ സെറ്റായിരുന്നു. പക്ഷെ എഴുതിയതൊക്കെ എനിക്കറിയില്ല ക്ർ കൃത്യമായിട്ട് പാസ്സാകോന്ന്. ചെറിയൊരു ഇതുണ്ടായിരുന്നു. അതിന്റെ അനുസരിച്ചുള്ള ചെറിയ ഇതൊക്കെ പാകപ്പിഴകളൊക്കെ വന്ന് പോകും.
മിസ് കോസ്റ്റ്യൻ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കി എന്തോ ചെയ്തേനെ?
അത് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചെതായിട്ടൊന്ന് പെട്ടു പോയേനെ. അത് ആ ഇല്ലായിരുന്നെങ്കിലും അത്യാവശ്യം എന്തെലുമൊക്കെ എഴുതി വെച്ചേനെ പിന്നെ
എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. മിസ്സ് പറഞ്ഞ് തന്നില്ലായിരുന്നെങ്കി ഞാൻ എന്തായാലും തോറ്റേനെ.
കൊഴപ്പില്ല എന്തായാലും അപ്പൊ ജയിക്കുവന്നുറപ്പാ ഇല്ല്യോ? അപ്പൊ നമ്മള് ആ രണ്ട തി എന്നോട് ഹരിപ്രിയ മുമ്പ് മെസ്സജ് ഇട്ടപ്പം പറഞ്ഞായിരുന്നു. നീ എഴുതി നീ ഒന്നും പറഞ്ഞ് തന്നില്ല. ടു മാർക്കിന്റെ ഒന്നും പറഞ്ഞ് തന്നില്ല. അപ്പൊ ഞൻ പറഞ്ഞ് ടു മാർക്കിന്റെ ഒക്കെ അവൾക്ക് ഞാനാ പറഞ്ഞു കൊടുത്തെ.
ടൂ മാർക്കിന്റെ എല്ലാം ഞാൻ തെറ്റാ എഴുതിയേക്കുന്നത്.
ആണോ ആ അത് ടു മാർക്കിന്റെ കുഴപ്പുല്ല അല്ല വൺ മാർക്കിന്റെ കീട്ടില്ലായിരുന്നോ?
വൺമാർക്കിന്റെ ആ വൺ മാർക്കിന്റത് കൊറെ ഏ
റൂമാർക്കിലേക്കപ്പൊ യാ എഴതിയായിരുന്ന ഇയോ
ടു മാർക്കിന്റെ എന്തോ ഞാൻ ചുമ്മാ ഉണ്ടാക്കി എഴുതേക്കോ കറക്റ്റ് ഒന്നും അല്ല
ഓ ഓ ഓ അതൊന്നും പറഞ്ഞു തരാൻ വയ്യാരന്ന്
എടാ ഞാൻ തെറ്റ എഴുതിയേക്കുന്നത് തെറ്റാന്ന് ഉറപ്പുള്ളതുകൊണ്ട് തല്ലേ പറഞ്ഞ് തരാത്തത്
ത്
പക്ഷെ ഇതുവനെ ഏതാണ്ട എഴുതിയിട്ടുണ്ട്
അത് കൊഴപ്പമില്ല എന്തായാലും വറെന്ത് ജോലിയാണോ
ഏ
ജോലിയാണോ
അതെ അതെ
എന്തുവാ പ പാചകമാണോ
യെസ്
ഉം എന്താ ഇന്ന് ഉണ്ടാക്കുന്ന എന്തുവാ
പാവെകെന്തിന ഇയാളറിയുന്നത്
അ ഇയാളറിയണ്ടായോ പറ
ആ ഫ്രാൻസിസെറ്റ്ക്കൊറെ ബുക്ക് വായിച്ചായ്രുന്നോ
അത് ഞാൻ വായിച്ചിലേനി ഞാൻ ഇനിക്ക് വേണ്ടി എടുത്- എല്ലാ ന്നു അത്
നിരഞ്ജന്റെ ആന്നോ ആ ബുക്ക്
അല്ല ഞാൻ ലൈബ്രറി നിർത്തിയ എനിക്ക് ലൈബ്രറി കൊടുക്കണം പത്തണ്ണുർ രൂപ എനിക്ക് വന്ന അത് ഇതാവുമായിരിക്കും ചിലപ്പോം
കോളേജിലെ ലൈബ്രറിന്നോ ആഹ് കൊള്ള ഇപ്പൊ എത്ര നാളായി എടുത്തിട്ട്
ഒരു വർഷം കഴിഞ്ഞ വർഷം ഈ സമയത്ത് എടുത്തതാ
എണ്ണൂറ രോള ആവോ
അത എണ്ണൂറ അടത്തങ്ങാണ്ടാകുംന്ന് എന്റെ ഒരു ഇത്
എന്റെലും ഉണ്ട് ഒരു ബുക്ക്
ഏതാ
മയ്യഴിപ്പുഴയുടെ തീരങ്ങളില്
ആഹ് എനിക്ക് തോന്നുന്നു അത്രയും ആഗുവായിരിക്കും പിന്നെ എങ്ങനെലും ചേച്ചിയുടെ കാല് പിടിച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ കാല് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം നൂറ് രൂപയ്ക്ക് ഒതുക്കി തരുമായിരിക്കും
ആഹ് എങ്കി നീ പോവുമ്പോ എന്നേ കൂടി വിളിക്കണേ
തിരക്കെട്ടെ എത്ര ആകുമന്ന് ഇനി ആ അവന്റെല്ല ആ ബുക്കുണ്ടോന്ന് ആർക്കറിയാം
ആരുടയില ഇപ്പൊ ആ ബുക്ക് വിധുനോ നി അ നി തുഞ്ചണ്ടായിരാ
അവന്റെലാണ് ബുക്ക്
ന്റെ ആ പെണ്ണിന
ഏത് ആ റ്റേ എന്തുവാ നൂറ്റി സംതിങ്ങ ആ ടീച്ചറ്
നൂറ്റി തൊണ്ണൂറ്റേഴ് ലൈക്കെങ്ങാണ്ടുണ്ട്
ഓ നിനക്കപ്പ എത്ര ലൈക് ഒണ്ടാര്ന്ന്
ങ്ങാണ്ട്
അത്രേ ഒള്ളാരുന്നോ
എടാ സത്യം പറഞ്ഞാലേ ഞാൻ നിങ്ങക്കക്കെ എന്തിനാ അയച്ച് തന്നേന്നറിയാവോ സത്യം പറഞ്ഞാ ഞാൻ വിചാരിച്ചത് ഇവര് അഞ്ച് ബുക്ക് ഒടുക്കുന്നുണ്ടായിരുന്നു
ആ ആ അഞ്ച് അങ്ങനെ ത് അഞ്ചെണ്ണം ആ
ഞാവിചാരിച്ചത്
ആ
ത്തെ അനുസരിച്ചിപ്പം ആദ്യം നൂറ്റി തൊണ്ണൂറ്റെഴ്ള്ളോർക്ക് ഒരു ബുക്ക് പിന്നെ രണ്ടാമത്തെ അങ്ങനങ്ങനാരിക്കും ആ അങ്ങനാ ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാ ഞാൻ എല്ലാർക്കും അയക് കൊടുത്തത്
ഉം
പിന്നെയെനിക് ക്ക് മനസിലായത് ഈ അഞ്ച് ബുക്കും ഒരാക്ക് തന്നാന്ന് അത് ഇതു പഷെ മോശവായി പോയി
എപ്പോഴും സമ്മാനം കൊടുക്കാറുള്ളു അത് പിന്നെ തോക്
അല്ലെങ്കി അല്ലെങ്കി മൂന്ന് പേർക്ക് ആദ്യം മൂന്ന് പേർക്ക് ഒരു ബുക്ക്
ആ
അല്ല മൂന്ന് ബുക്ക് ആദ്യം ഒരാക്ക് ഏറ്റവും കൂടല് എന്താ വാ ഇതൊള്ള ലൈക്കൊള്ള ആൾക്ക് മൂന്ന് ബുക്ക് രണ്ടാമത് ത് ഏറ്റവും കൂടുതല് ലൈക്കൊള്ളാക്ക് രണ്ട് ബുക്ക്
ആ ആ ശരിയ അങ്ങനെ നിനക്കപ്പ എത്രാം സാനവായിരുന്നു വന്നത്
എനിക്ക് മൂന്ന് മൂന്നാം സ്ഥാനം
മൂന്നാ സ്സാനമാ ആ അപ്പൊ മൂന്നാ സഥാനംവെച്ച യാള് നല്ലായിരുന്നു ഇല്യോ
ആ ഇല്ല പക്ഷെ രണ്ടാം സ്ഥാനം ആയാലും മതി ഞാൻ അങ്ങനൊണ്ടാരുന്നെങ്കില് എങ്ങനെങ്കിലും ആരെക്കൊണ്ടെങ്കിലുമൊക്കെ അടിപ്പിച്ച് ലൈക്ക് അടിപ്പിച്ച് സെക്കൻ് സ്ഥാനം ആക്കിയേനെ
ആ എന്നിട്ട്പ്പ എന്താ സെക്കൻഡ് പോലും ആക്കാഞ്ഞേ
ആ എന്തായാലും അങ്ങനെ കിട്ടത്തില്ലല്ലോ അപ്പൊ പിന്നെ ആക്കണ്ട കാര്യ ഇല്ലല്ലോ
ഇല്ലയോ
ഇപ്പ വെക്കേഷൻ അല്ലേ അപ്പം ഏഹ് വീട്ടിരിക്കുവല്ലേ അപ്പം ചുമ്മാ ഇരിക്കണ്ടല്ലോ വായിക്കാലോന്ന് വിചാരിച്ച്
മ് ആ എന്നിട്ട് നടന്നില്ലല്ലോ പോട്ടെ കുഴപ്പമില്ല അടുത്ത ഇന്നീം പിടിക്കാം
ഓ ഇനി അവര് പതിനഞ്ച് ബുക്ക് അങ്ങാണ്ട് കൊടുക്കുന്നുണ്ട്
അത് എന്തുവാ മറ്റേ വൺലാക്ക് വ്യൂ കയറിയന്റെയോ അത് കേറിയില്ലല്ലോ അതിനാത്ത്
ആ അവൻ പതിനഞ്ച് ബുക്ക് കൊടുക്കുന്നുണ്ടന്ന് അർ ജുനോട് പറഞ്ഞന്ന്
ഏത് അർജുൻ ഓ നിങ്ങളെ അടുത്തൊള്ള പുള്ളി ശരിയാ ശരിയാ ഞാനത് കൊറെ റീലിനകത്ത് കണ്ട്
അവൻ ഞങ്ങടെ സ്ഥലത്തിന്റെ ഇതിട്ടേക്കുന്ന കണ്ടില്ലായിരുന്നോ അപ്പൊ ഞാൻ വിചാരിച്ചായിരുന്നു മെസ്സേജ് അയക്കണം ഇതുപോലേക്ക് അഞ്ച് അഞ്ച് പുസ്തകമേ ഒരാൾക്ക് കൊടുത്ത മോശമായി പോയി രണ്ടു പേർക്കായിട്ടോ അല്ലെങ്കിൽ മൂന്നാേർക്കായിട്ടൊള്ള കൊടുത്തു വിടായിരുന്നു എന്ന് ചോദിക്കണം എന്നു വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടന്ന്
മ് മ്ഹ് അതാ കൊഴപ്പില്ല എന്തായാലും അടുത്തവട്ടം നമുക്ക് പിടിക്കാം
എനിക്ക് ആണെങ്കി ഇനി വായിക്കാനൊള്ള ബുക്കൊന്നും ഇരിപ്പൂ ഇല്ല താനും
മ് കൊഴപ്പില്ല എന്തായും അപ്പ ഇനി സമയം കിട്ടും
കൂമൻകുന്നെന്നൊന്ന് പറയുന്നെ ഒരു ബുക്കുണ്ട്
മ്ഹ് എന്തുവാ ത്രില്ലറാണോ
ആ പക്ഷെ കൂമൻകുന്ന് പിന്നെ അതുപോലെക്കെ തന്നെ ഉറക്കപ്പിശാജ്
മ് ഒറക്കപ്പിശാചാ ആ നീ മറ്റേ ഇതിനകത്ത് കമന്റ് ഇടിപ്പിച്ചാണല്ലോ
ആ അങ്ങനെ കൊറേ ബുക്കൊണ്ട് പിന്നെ ഓറഞ്ച് തോട്ടത്തിലെ അതിഥി ഇതെല്ലാം ക്രൈം ത്രില്ലറുവ ക്രൈം ത്രില്ലർ ആണോന്ന് അറിയത്തില്ല എന്തോ പേടിക്കുന്നതാ എന്തായാലും
മ് നിനക്കപ്പോ എങ്ങനെയുള്ള പുസ്തകമാ ഇഷ്ടം സത്യം പറഞ്ഞ
പേടിക്കുന്നത് ക്രൈം ത്രില്ലർ അല്ലെങ്കി പ്രേതത്തിന് അങ്ങനത്തെള്ളാ കൂടുതൽ ഇഷ്ടം റൊമാന്റിക്കും ഇഷ്ടമാണ് എന്നാലും
ഇങ്ങനെയൊള്ളയാണോ
ആ ഇങ്ങനെ എനിക്ക് സിനിമയാണേലും
ഒരു ത്രില്ല് ത്രില്ല് തോന്നണം ആകാംക്ഷ ആയിരിക്കണം അയ്യോ നമ്മക്ക് ഇങ്ങനെ അടുത്ത എന്ത് പറ്റും എന്ത് പറ്റും ആ
പേടി കൊണ്ട് ബാക്കി വായിക്കാനും വയ്യ എന്ന കഥ എന്തുവാ എന്ന് അറിയാത്തോണ്ട് വായിക്കാതിരി
കഥ അറിയാനൊരു തോ ഒരാകാംക്ഷ
ആഹ് അത് വേണം അതുകൊണ്ടാ
റ്റ് എടക്ക്
ഓ മറ്റേ അഖിൽ പീ ധർമ്മജന്റെനകത്ത് ഭയങ്കര ട്വിസ്റ്റാ
അതേതായിരുന്നു ആ അഖിൽ പി കൊറേ കേട്ട്
അങ്ങേരുടെത് രണ്ട് ബു ക്ക് എൻ്റെ ഇരിപ്പൊണ്ട് രണ്ടല്ല മൂന്നെണ്ണം ഒന്ന് റാം കെയറോഫ്‌ ആനന്ദി അത് പിന്നെ, അങ്ങനെ അല്ലലോ
അത് മറ്റേ ഇത് എന്താരുന്നു അതിനു പറയുന്നേ, മറ്റേ എന്തുവാരുന്നു, ഇപ്പൊ ഒരിത് പറയുവല്ലോ, എന്തു ആയിരുന്നു.
എന്തുവാ, ആ അങ്ങനത്തെ രീതി ലഒരു റൊമാൻസ് അങ്ങനത്തുള്ളക്കെ ഒരു കഥയാ പക്ഷെ റൊമാൻസ് എന്നല്ല ഒരു ജീവിതത്തിൽ ഇങ്ങനെ നട നടക്കുന്ന ഒരു കഥ പേടിക്കാൻ അങ്ങനെ ഒന്നു ഇല്ല പക്ഷേ രാത്രി പന്ത്രണ്ടിനന് ശേഷവും ഓജോ ബോഡും
ആ ഓജോ ബോഡ്, ഫസ്റ്റ് എഴുതി., പുള്ളി എഴുതി, ഓ ജോ ഇത് പോലെ പ്ലസ്ടു പഠിക്കുന്ന സമയത്ത് എങ്ങനണ്ട്
ആ ഓജോ ബോഡ് പക്ഷെ അത്ര പേടിക്കാനൊന്നുല്ല നമ്മള്
ഉം അത് പുള്ളി എന്തോ പ പ്ലസ്ടു പഠിക്കുന്ന സമയത്ത് എഴുതിയ സാധനാ അത്
ആ പക്ഷെ രാത്രി പന്ത്രണ്ടിന് ശേഷം ആ നമുക്ക് പിന്നെ പകുതിയൊക്കെ കഴിയു ആദ്യമേ കൊറെ പേടിക്കാനുള്ളതൊക്കെ ആയിട്ട് തോന്നും
ഉം
പക്ഷേ പകുതി കഴിയുമ്പോഴുത്തേക്കും കഥയറിഞ്ഞ് കഴിയുപോഴേത്തെക്കും പിന്നെ നമുക്ക് പേടി ഒന്നുമല്ല തോന്നണത്
ഓ അപ്പൊ പകുതിയെ കഥ കഥ റിവ്യൂ വിലാക്കും ഇയ്യോ
ആ കഥയ അങ്ങെ അറിയുമ്പോഴത്തേക്കും പിന്നെ വലിയൊരു പേടിയും തോന്നത്തില്ല എന്തവാ ഞാൻ ആദ്യത്തെ കുറച്ച് പോഷൻ വായിച്ചിട്ട് രണ്ടു ദിവസം ഉറങ്ങിയില്ല
ഉം, പേടിച്ചോ, അന്നാരന്ന് അപ്പ ഇടക്കൊക്കെ രാത്രി വിളിച്ചതായിട്ടെ എനിക്ക് തോന്നുന്നു ആ സമയത്തായിരുന്നു
ആ പിന്നെന്തുവാ.
അങ്ങനല്ല
ആ, മനസ്സിലായി ഒരു തൊര, ആ ശരി അന്നെനിക്ക് ഓർമ്മയുണ്ട് ഇത് ബുക്ക് വായിച്ചേന്റെയാന്ന് പറഞ്ഞ് രാ- ഇനി എന്തോ വരുന്നോ, അങ്ങനൊക്കെ
ആ പക്ഷെ എനിക്കത് വായി പിന്നെ ഇഷ്ടവായി വന്നാ പേടിയുവാ
ഇല്ല ബ്രൊ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാണ്ടായോ, അതാ
ഇപ്പൊ ഞാൻ അങ്ങനെ ക്രൈം ത്രില്ലർ ഒന്നും പ്രേതത്തിന്റെ ഒന്നും അങ്ങനെ വലുതായിട്ട് കാണത്തില്ല, ശ്രീകുട്ടി ഏച്ചി വന്നു നിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തവാ. അവനൊക്കെ വന്ന് നിക്ക്മ്പഴേ കാണത്തൊള്ളൂ
അത് പിന്നെ കൊഴപ്പമില്ല പിന്നെ സിനിമ ഇയാള് പുതിയ കാണൻനാെന്നും തീര്മാന്ച്ചില്ലിയോ
സിന് മ മറ്റേ സംഭവം എറങ്ങിയല്ലാ
സംഭവോ
മറ്റേ ആസിഫലിയ്ടെ അനിയന്റെ
ഫലിയ്ടെ മറ്റേ ആസി മറ്റേ ഹണീബി റ്റൂ പോയിൻഫൈവ്
പ്പാൺന്ന് തോന്ന്ന്ന് അയ്നകത്ത്
ആ ആ പിന്നെ മറ്റില്ലത് പൃഥ്വിരാജ് ഒര് പക്കാ ഇതായിട്ട് വന്ന ആ സിനിമ ഏതായിര്ന്ന് എടയ്ക്ക് ജസ്റ്റാെരു ഗസ് റോളു ആയിട്ട് വന്ന ഒര് സിൻമയില്ലിയോ പക്കാ ബോഡിയായ്ട്ടൊക്കെ വന്ന്ട്ട്
ഹാ
ആ പള്ളി ചട്ടമ്പി പള്ളി ചട്ടമ്പി ട്ടമ്പി അയ്നകത്ത്
ആ അതൊന്നും ഞാൻ കണ്ടില്ല
ഞാൻ കൊറെ സിനിമ ഇത് ഇൻസ്റ്റഗ്രാമിൽ സേവ് ചെയ്തു വച്ചിട്ടുണ്ട് കാണാനായിട്ട് പക്ഷെ പായിട്ടില്ല ആയിട്ടില്ലന്ന് ഒരു സമയം കി
കുറച്ച് എക്സാം എല്ലാം കഴിഞ്ഞു സ്വസ്ഥമായിട്ട് കാണാന്ന് വിചാരി പിന്നെ ഇത് കാണണം ഫ്രെമ്മ്
ആ ശെരി അത് ഞാൻ പറഞ്ഞ ആ സമയത്ത് കണ്ടാൽ മതി അത് ആ സമയാണ് അതിനൊരു ഇത് അപ്പോഴത്തേക്ക്‌ ഞാൻ ലിങ്ക് എല്ലാം അയച്ച് തരാം
ഫ്രം അല്ല ഞാൻ വിചാരിച്ച് ഫ്രം എറങ്ങി ഒരു എപ്പിസോഡ്
ആ ആ ഫ്രം ഈ പതിനേഴാമ് റങ്ങിയത് ആ ഞാൻ പറഞ് ഇത് ലോസ്റ്റ്‌ തെറ്റി പോയി
ആ ലോസ്റ്റ്‌ ഞാൻ പിന്നെ ഒരുമിച്ച് ആന്ന് വിചാരി ച്ച് ജൂൺ ഒക്കെ ആവുമ്പോത്തേക്ക് കാണാന്ന് വിചാരിച്
പതിനേഴാം തിയതി ഒരു എണ്ണം ഇറങ്ങി ആയി
അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്ക് അങ്ങനെ കാണുന്നത് ഇഷ്ടല്ല ഒരുമിച്ച് ച്ച് കാണണം ലാസ്റ്റ് എപ്പി ലാസ്റ്റ് എപ്പിസോഡ് ഇറങ്ങുന്നത് ജൂൺ ഇരുപത്തിനാല്നാ
ആ
അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് കാണ്ണാംന്ന് വിചാരി
എന്തോ ഫ്രമോ ആ ആ ഞാൻ പറഞ്ഞെ ലോസ്റ്റിന്റെ കാര്യമായിരുന്നു അതെല്ലാം കൂടിന്ന് എനിക്ക് പ്രേംമിന്റെ കാര്യം ഓർത്തിട്ടാ ഈ സാധനം എറങ്ങിയത് എനിക്കറിയായിരുന്നു പതിനെഴാം തീയതി എങ്ങാണ്ട്
ആ ജൂൺ ആവുമ്പോഴത്തേക്ക് നീ ലോസ്റ്റ് അയച്ചു തന്നാൽ മത പ്പം കാണാം
ആ ജൂൺ ആ സമയം ഒക്കെ ആവുമ്പോഴാ കാണാൻ നല്ലതാന്ന് എല്ലാരും പറയുന്നത് കാരണം ആ സമയം മഴയൊക്കെ അല്ലേ അപ്പൊ അതിന് അനുസരിച്ച് കാണാൻ പക്കെയാന്ന് പറയുന്നത്
ആ അത് അപ്പം കാണാങ്കി
ഉം കുഴപ്പല്ല അപ്പോഴത്തേക്ക് കാണാം അപ്പോഴത്തേക്ക് അതിന്റെ കറക്റ്റ് ഇതനുസ എനിക്ക് തോന്നുന്നു നൂറ്റി ഇരുപത്തേഴ് എപ്പിസോടെങ്ങാനുണ്ട്
ആ അത് ശരികും എപ്പിസോഡുണ്ട് പക്ഷെ ഞാനാണെങ്കി അതിന്റെ കൊറച്ച് കണ്ടതാടാ പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് കിട്ടില്ല ഞാൻ മലയാളം എക്സ്പ്ലനേഷനാ കണ്ടത്
എക്സ്പ്ലനെഷനോ
തൊക്കെ നോക്കിയപ്പം എല്ലാരും ഇങ്ങനെ പറഞ്ഞ് അടിപൊളി സീരീസ് ആന്നൊക്കെ അങ്ങനെ ഞാൻ ടെലിഗ്രാമിൽ എടുക്കാൻ നോക്കിയപ്പം കിട്ടുന്നില്ല
ആഹ
അങ്ങനെ പിന്നെ ഞാൻ ഇതിനകത്ത് എടുത്ത് എന്തുവാ യൂ യൂട്യൂബിൽ അടി കൊടുത്തപ്പം ഇതിന്റെ എക്സ്പ്ലനേഷനാ വന്നത്
ആഹ
അങ്ങനെ കൊറച്ച് കണ്ടതേ ഉള്ളു അത് കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങനെ എസ്പ്ലനേഷൻ കാണുന്നത് ഇഷ്ടമല്ല
ആഹ അത് രസമി കാരണം അതിനകത്ത് ജസ്റ്റ് കുറച്ച് ക്ലിപ്സ് മാത്രമേ ഇടൂള്ളൂ അത് രസ്യം കാണത്തില്ല പിന്നെക്കാ സിനിമ ഇത് കാണുമ്പോ ഒരു നല്ലൊരു കാണണ്ടായോ
ആഹ അപ്പൊ ഞാൻ വിചാരിച്ചെങ്കി പിന്നെ എന്താവാ ആരെറേ കയ്ന്ന് വാങ്ങിച്ച് എല്ലാ എപ്പിസോഡും കൂടെ കാണാന്ന്
ഇപ്പം അങ്ങനെ കണ്ടാ മതി
റെക്കോർഡ്ഷീറ്റ് എന്തോ ആയി
പതിനഞ്ചെണ്ണം നിന്റെയോ
ആഹ ആര്ർതാ
എന്തുവാ ടാക്സോണമിയോ
ടാക്സോണമി എനിക്കതില്ല മറ്റേ പൂവിന്റെ ഒക്കെയില്ലേ എനിക്കറിയത്തില്ല ആദ്യത്തെ പതിനഞ്ചെണ്ണം